ഹലോ ആ ആ ന്താണ് വിശേഷം സുഖം മ് സുഖാണ് ന്താണ് വൈകുന്നേരത്തെ ചാ കഴിഞ്ഞാ
ചായ കുട്ച്കൊണ്ടിരിക്ണു
ആ ന്താണ് സ്പെഷ്യല്
സ്പെഷ്യലായിട്ട് നൂഡിൽസാണ് ഇന്ന് മക്കളൊന്നും ഇവടെല്ല ഞന് ഓഫീസി പോണണ്ടായതോണ്ടേ
അഹ് ശരി ആ
ഇന്ന് സ്കൂള് ലീവലേ ഇൻ്റെ വീട്ടിലാ
ആ അപ്പോറ്റെക്ക് ണ്ടാവോള്ളൂ ലെ ല്യ ഞങ്ങൾക്ക് നോമ്പ്ണ്ട് ആ നോബാവില്ലേ ഇനേലിം ഇന്നും നോമ്പ് ണ്ടല്ലോ ഇന്നലിന്നല്ല പത്തീസണ്ട് അയ്‌ല് ചേലോര് രണ്ടീസം നോക്കും ഞങ്ങൾക്ക ആ ഞങ്ങൾക്കൊക്കെ ആ ആ
ഞങ്ങള് രണ്ടീ സം ട്ത്ത്ട്ടോള്ളൂ ആ ആ ഇല്ല്യ ഇല്ല്യ പിന്നെ മഴയും വെയിലും അങ്ങനൊയിട്ട് ഇന്നനെ നല്ല വെയിലായിർന്നൂട്ടോ ഇന്നെലെ തീരെ മഴ ഇണ്ടായിരുന്നില്ല വേനക്കാലം പോലെ വെയ്‌ലെർന്നു ഇന്നിങ്ങനെ മഴ ആയിട്ടന്നെ ആ ഇന്ന് കുബുസാണ് പിന്നെ ചിക്കം കറിം മ ക്ക കുബൂസും മതി ന്ന് അപ്പ പിന്നെ ചിക്കൻ കറി വേച്ചച്ചിക്ക്ണ് കബൂസ് കൊയ്ച്ചച്ചിട്ട് ഇരിക്ണ്ട് അത് പിന്നെ കൊറച്ചും കൂടി എന്താണ് അല്ലല്ല എന്റെ കുബ്ബൂസ് ണ്ടാക്കും ചേലെപ്പൊ പോർത്ത്ന്ന് വേർത്തല്ണ്ട് ആ ചെ ലേപ്പോ ഉണ്ടാക്ക ചെയ്യുപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി കൊറച്ചച്ചന് മൈ ന്താ കൊയ് ചെച്ചാല് സുഖാ ഉണ്ടാക്കാൻകൊഴയ്ക്കണ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ മൈ ങ്ങണ്ട് കൊയ്ഞ്ഞിട്ടാൻ കുറച്ച ണല്ലോ അത്ര വേണ്ടീട്ട് കുഴഞ്ഞാലല്ലെനല്ല നമുക്ക് ആ അപ്പൊ ഇതാവുമ്പോഴൊക്കെ പൊന്തി കിട്ടുള്ളൂ ചുടു ആ കത്തി രേ ബ പ്ളാപര്ത്ത കൊർ ചൂട് കഴിഞ്ഞാല് പരത്തും അതൊരു മൂന്ന് മണിക്കൂറൊക്കെ ഇരിക്കണം ചുട് കയ്ത്താലൊമൂന്നില്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂറെങ്കിലും ഇരിക്കും കണം അപ്പഴേ പൊന്തി വരുള്ളൂ മാവ് ആ മാവ് നല്ല പൊന്തി വർനം അപ്പൊ പിന്നെ ഇ ണ്ടാക്കാനെൾ പ്പ അണ്ട് ചെറിയ ഉർള ' ക്ളെ റക്കീട്ട് ചെറുത അധികം വെൽപ്പാവണ്ടില്ലേ വലപ്പ ആവേണ്ടിയല്ലേ പര എന്ത്കട്ടിയില് പരത്തേണ്ടത് ലേ അ ചെറുതാണ് ആ
ഉം മക്കളോ
മക്കള് രമൂന്നാളാണ് ഒരാൾ ഒറങ്ങിണ്ട് ഒരാൾ ചെർ ദരണ്ടേ മുക്കാല് വയസ്സായിട്ടുള്ളൂ അയ് ആളൊർങ്ങ് ണ്ട് ഒരാള് മറ്റേ ഇവിടെ തണല് ആ ഒരാള് ഇവടെ തണല്പറഞ്ഞിട്ടരു സംഭവം ണ്ടേ അതില് നമ്മളിങ്ങനെ അയച്ചൽ പൈസ അടക്കണത അപ്പൊ അത് ഒരാഴ്ച ത്തടക്കണത അപ്പൊതഓരോ അടക്കണ അപ്പൊ ത്ഓരോആയ്ച ഓരോരുത്തരാണ് അ ടക്കേണ്ടത് അപ്പൊ ഈ ആഴ്ച ഞാൻട നക്കണ്ടിിവസ അപ്പൊപ്പ മോന് ക്കെ ക്കണ്ട്യത് അപ്പൊ പ്പം േമാന്കുറച്ച് വെല് തായ് ഒമ്പൈലോ കായ്ക്ക്ണ് അപ്പൊപ്പ വച്ചിട്ടിന്റെ അടക്കൽ വരുമ്പോ വരുമ്പോ മോനട ക്കാമോന് പോവണ്ടാവലേ ആ അയൽ കൂട്ടത്തിന്റെ ഒക്കെ പോലെ ആ തേപോലെ
അയ് ശരി
അയൽക്കൂട്ടത്തില ഉണ്ടായിരുന്നു അയൽകൂട്ടത്തിലും ഇണ്ടായ് നിഅത് പിന്നെ ഒഴിവായി അല് രണ്ടാതും കൂടി വേണ്ടച്ചിട്ട് ഒന്നിലായി അഇത് നമക്ക് അതിൽന്ന് പൈപൈസ എടുത്താല ന്നും ഇത് വേറെ സംഭവങ്ങളൊന്നും എടുത്ത് അതേ പൈസ തന്നെ നമ്മൾ തിരിച്ചടക്കേണ്ടി ഒക്കെ വരുൂല്ലേ അല് കേളപ്പില്ല ആപ്പൊ പിന്ന ത ണലിലെആതണല് കൊറവാക്ണ്ടൊ ആ് അതൊരു ഗ്രൂപ്പില് ഇരുപതാളൊക്കെ ഉണ്ടാവുക അങ്ങനെ അങ്ങനെ കൊറേ ഗ്രൂപ്പുകള്ണ്ട് പത്ത് നാനൂററി എത്രോ ഗ്രൂപ്പുകൾായിണം അങ്ങനിരുപേച്ചി രുപേച്ചആൾ ആ അത്ര നമുക്കല്ല ഉപകാരാണ് അമ്പത് പതിനായിരം അതില് നമ്മൾ അടച്ച പൈസ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം നമുക്ക് ലോൺ കിട്ടും നമ്മൾ എത്ര പൈസയാണോ നമ്മൾ അടച്ചത്ള്ളത് അതിന്റെ അരത്തെ നമുക്ക് ലോണ ആായിട്ട് കിട്ടും അത് പലിശല്ല ത്ര സമയത്തിന്റെ ഉള്ളില അട തീർക്കന്നുള്ളുന്ന നമ്മ അടച്ച ച്ച് തീർക്കാന്നുള്ളു പിന്നെ നമ്മളടച്ചപൈസേ നു നിക്ഷേപത്തി ന്ന് ച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇരുപതിനായിര ണ്ടെങ്കില് ഇപ്പോ ഇരുപതിനായിരം ഉണ്ടെങ്കില് ആഇരുപതിനായിരം നിക്ഷേപം നമുക്ക് എടുക്ക അങ്ങനൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ സുഖം ഞാന്ഇല്ല ഇല്ല റിസ് പലിശല്ല അപ്പൊ സുഖണല്ലോ ആഹ ഞാനിൻക്ക് ഡ്രൈവിങ് പഠിച്ചപ്പോ സെക്കനൻഡ് വണ്ടിടുക്കുക അപ്പൊ പകുതി പൈസ ദിൽന്ട്യത്ത് ബാക്കിയേ ഞാനും കൂട്ടിയെ ഉള്ളു എടുത്ത് സ്കൂട്ടിയക്കെ എടുത്തി പക്ഷേ ഓ കുഞ്ഞാാനള്ളപ്പേട ഭയങ്കര പേടിയ അത് ശരി എന്തിനപേടി ഇജ്ജ് ഓടിക്കോ ആ അതൻ ന്നെ ലൈസൻസൊക്കെ എടുത്തക്കണാ
എല്ല നാട്ടൂനും ഒക്കെ വണ്ടിോടും പിന്നെ ഹസ്ബൻഡ് നാട്ടിലാാണ്ോട് ഇങ്ങനെ പറയും
ബസിലൊക്ക പോകുന്ന മ്പളോആ ശരിയാണെഇങ്ങനെ ജോലിക്കൊക്കെ പോണ ു ഉണ്ടെങ്കിൽന്നെ നടക്കുവുള്ളൂ എൽപ്പാകുംഅപ്പൊ പ്പ അവിടുന്നൊരു വണ്ടിങ്ങനെ വരുന്നേ കാണുമ്പോഴേക്ക നമുക്ക് ഇവിടുന്ന്ത്തൊന്ന് കേ ആതനപട്ടന അതന്നെ എല്ലും പറയുന്നത് ായാല കുഴപ്പല്ല ഇങ്ങനെ ടിച്ചെങ്കി തന്നെ തയങ്ങളല്ല ല്ല അത വണ്ടി അവിടെ ഇരിക്കയും വീട്ടിൽിരിക്ക ചെറിയ മോനക്ക് നല്ലത്ണ്ട പടിക്കാം പക്ഷെ അവനിക്ക് കൊടുക്കാൻ പറ്റും ചിലപ്പോ അതിനക്ക കാരന കൊണ്ട് പടിയ രാത്രി പന ചച്ച ഒംബ ്ലാസ് പ്ലസ് പതിനാല് വയസായിട്ടുള്ളൂ പതിനെട്ട് വയസ്സായെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പതിനാല ാര കൊടുക്കാൻ പടില്ല ഒരാളുണ്ട് പതിനൊന്ന് വയസ്സ ആാവാനായി
ഏ എത്രല്ല
വെണ്ണും അവള് ആറില് ര പെണ്ണും ഒരാണ ഉ പ്പ ഇിപ്പക്ക ഇല്ല ഞങ്ങള് വേറെ വീടെ വെച്ചിട്ടാ താമസിക്കുന്നത് ഹസ്ബൻഡിന്റെ ഉമ്മ ഇപ്പ ഇല്ല അവര് ആ രണ്ടാളും മരിച്ചിക്കണം എന്റെ ഉമ്മ ഇപ്പുണ്ട് ഉ ഹസ്ബന്ഡ കേൾഫില ഞങ്ങന്നെ ള്ള അോ ആ ഞമ്മള അനത്തിനുസരിച്ചിട്ടൊക്കെ ഉണ്ടാക്കല ആക്കലൊക്കെ ചെയ്താൽ മതി ചപ്പള വേണം ആ ആ വൃത്തിയാുമ്പോൾക്ക് ടൈമിന് ആവണ്ടേ എന്നുള്ളരിത്ണ്ടാവും എല്ലാരും ഉണ്ടച്ചെങ്കില് ഇത് നമ്മക്ക് എന്താ തോന്നട്ട് ആഹ അതാണ് പിന്നെ മക്കൾക്കാണെങ്കിലും അങ്ങനെ മീനൊന്നും വല്യ താല്പര്യ ഇല്ല അപ്പൊ പിന്നെ കുക എന്തെങ്കിലും അവർക്ക്േറെ ൂറലാം കേങ്ങ് പൊരിച്ചത് ചേന വഴുതനങ്ങ വെണ്ടക്ക അങ്ങനെയുള്ള പൊരിച്ചതൊക്കെ മ മീനാണ് ആ മീനാണെങ്കിലും മാന്ന്തല് ചെമ്മീന് കൂന്തൽ അങ്ങനെയുള്ളതൊക്കെ പൊരിച്ചാല് മാത്രം അത്രം കൂട്ടും മോന് മോൾന്നാലും ഒരു കഷണംമൊക്കെ കൂട്ടും അപ്പൊ പിന്നെ എഴലൊക്കെ മീൻേടിക്കോള്ളും പച്ചക്കറി വെച്ചാലും അവർക്ക് പറ്റില്ലുണ്ട് ഞാ പറയും മത്തിം പേറൊക്കെ തലശ്ശേരി ഒക്കെ ഉണ്ടാക്കിയാല് ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ പറഞ്ഞിട്ട് കാര്യില്ല ആഹ ഉണ്ടാക്കണ്ടേ അപ്പൊ അത് മടി തോന്നും ഒരാൾക്ക് മാത്രമായിട്ട് ഇണ്ടാക്കേണ്ട ആ ആ പിന്നെ അങ്ങനെന്തായാലും എനിക്ക് പിന്നാലെ ഉപ്പേരിക്കായാലും മതി ഇട്ടാ ഇഷ്ട ഉപ്പരിയ കൂട്ടയിട്ട് ചോറ് വെക്കാൻ അപ്പൊ അങ്ങനെ ഇ മീൻഴ എന്താണ് ആ പത്തി ഉണ്ടായിരുന്നു അത മോള് നോ മക്കള് നോക്കണ കാരണം കൊണ്ട്ണേക്ക് ഇല്ലെങ്കിൽ കഴിക്കൊന്നുംല്ല ങ്ങനത്തെ നോമ്പൊക്കെ ആവുമ്പോള് അപ്പൊ പിന്നെ ഇന്നലെ ആ ഉണ്ട് ആഹ് ഇന്നലെ നോമ്പ്ണ്ടായിരുന്നേ അപ്പ അപ്പഴത്തെ പത്തിരി ഉണ്ടാക്കണത്തച്ചീണ്ടായിരുന്നു അപ്പൊ പിന്നെ പത്തിരി കഴിച്ചു
ആഹ ശരി
മറ്റേ നോമ്പാവകുമ്പോ മുപ്പത് നോമ്പടുക്കും ആ നോമ്പാവകുമ്പോ പിന്നെ അത്തായത്തിനൊക്കെ നീക്കും ഇതാവുമ്പോ പിന്നെ നമ്മള അങ്ങനെ നീക്കൂല്ലല്ലോ മക്കളൊക്കെ ഉള്ള കാരണം പിന്നെ അവർക്ക് എന്തേങ്കലും കൊടുക്കാഞ്ഞാല് ബുദ്ധിമുട്ടല്ല പിന്നെ എണീറ്റ് ആ അപ്പൊരു കേതിയെടാണല്ലേ. ഇല്ലല്ലോ നുള്ളരു ആഹ ഇതല്ലേ. എങ്ങനെ വർക്കിനു പോകുമ്പോ ഏ. കുട്ടി കൊറേ നേരായോ ഒറങ്ങീട്ട് ല്ല ല്ല്യ ഇപ്പൊ കൊറച്ച് നേരായിട്ടൊള്ളു ഞ്ഞി രാത്രി. ത് ഒറങ്ങോ? ആ അത്ഒറങ്ങും അത എങ്ങനെയല്ലേ നമ്മള ഒറങ്ങുമ്പളെ അവള് ഒറങ്ങോള്ളെ. അപ്പൊ പിന്നെ ഒറങ്ങോള്ളൂ ആഹ നമ്മളവിടെ ചെന്നക്ക എല്ലരും ഒന്ന്. കെടന്ന് ലെവലായാലേ അവളുംകേടുക്കോള്ളു കൊറച്ച് നേരക്കെങ്ങനെ എണീറ്റ് നടക്കീം ദവീമൊക്ക ചെ ചെയ്യാം അപ്പൊ യമ്മള് മുണ്ടാതെ കെടന്നാല്. അങ്ങനെ അങ്ങട് ഒറങ്ങും അങ്ങനെ അങ്ങട് ഒറങ്ങും ഇപ്പൊ പിന്നെ മക്കളൊക്ക എല്ലാരും ലൈറ്റ് ഓഫാകീറ്റെ കടക്കൊള്ളൂ. ആഹ് ലേറ്റുംകുട്ടിയാള് നേരത്തെ ഒറങ്ങീർന്ന് ഇപ്പ അതൊന്നുംല്ല ഇപ്പൊ നമ്മളൊപ്പം തന്നെ. അവരും ഭക്ഷണം പണ്ടൊക്കെ മക്കൾക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കലും. ഒക്കെ ചെയ്യല്ലോ? ഇപ്പ അങ്ങനെൊന്നുല്ല. ഒക്കെ ചെയ്യോലോ? അ ആ. അങ്ങനെ ഒന്നുല്ല. എടുത്തന്നെ അനക്ക് ആഹ് കൊറച്ച് പോവാനൊള്ളു. മറ്റേ ആദ്യം തൊട്ടാട്തന്നെർന്നു നോക്കിയാൽ കാണുന്നതേർന്നു. അപ്പ അവിടെ അവര് നാലാം ക്ലാസ് വരെയൊള്ളെ അപ്പ അവിടന്ന് കഴിഞ്ഞിട്ട് ഇപ്പ വേറെ സ്കൂളാ ള്ളെ. ഒരാൾ പ്രൈവറ്റിലണ് ഒരാൾ ഗവൺമെന്റിലെന്നെണ്.
അ യേ
അങ്ങനെ. അങ്ങനെ പോണെടോ പിന്നെ ജോലിക്ക് ക്ക് പോകുമ്പോപ്പോ ഭക്ഷണക്കെ ണ്ടാക്കാൻ നേരം കിട്ടോ. നേരത്തെ ണീക്കും നേരത്തെ ണീക്കും. ഒ ആഹ്
അ പ്പിന്നെ വന്നാ ഒരു തെരക്കാ പോവുമ്പള്.
പോവുംമ്പള് ഒരു തെരക്കാ. തെരക്കാ രാവിലെ ആവണം ബാക്കിയുള്ളതൊക്കെ വന്നിട്ട് ചെയ്യണ്ടി ചെയ്യേണ്ടി വരുല്ലോല്ലേ?.
ആ മക്കൾക്ക് ആവി കിട്ടാനാണ് നമ്മളത് വേഗങ്ങട്ട് ആയാലും ഓരിങ്ങനെ ഒരു ക്ക്‌ എടേങ്ങേറ് ഒരാൾക്ക് എട്ട് വയസ്സും ആ ഒരാൾ അഞ്ച് ആറ്.
അപ്പൊ അവര് കഴിച്ചട്ടണ കാര്യൊകേണ് അവരുടെ കാര്യങ്ങളെക്കെ നമ്മള് ചെയ്ത കൊടുക്ക ക്കണ്ടേ അതാണെ. അങ്ങനെ ആവുമ്പോ പിന്നെ, ഒക്കപ്പാടെ എത്തൂല. ഇല്ലാ. ചെല സമയത്ത് ദേശ്യം ങ്ങനെ മ്പോ ളി പറഞ്ഞ പോലെ, ഇ ഹ് ഹ രാവിലെ നാലെ ഇവട്തീങ്ങൾ ണീക്കും. ആഹ്! പിന്നെപ്പോ നാളെ ന്നും സ്കൂളിലല്ലോഅ ഒരു സമാധനാണ്. ആപ്പ് ഇപ്പോ സൂഖാ സ്കൂളില്ലാത്തപ്പളാ പൊരാ
ആശ്വാസാണ്. പഷെ സ് സ്കൂൾ ഉണ്ടാവുമ്പോ പിന്നെ അങ്ങനെ ണ് വിട്ടാ പോകും. പക്ഷെ ത് സ് സ്കൂളല്ലെങ്കി ഇതൊക്കെണ് വിഷയോ ഇപ്പ ന്റെ വീട്ടിലാണ് ഞ്ഞിപ്പോ എന്നും അങ്ങ് അങ്ങട്ട് കൊണ്ടക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് കാരണം കുറച്
കൊറച്ച് ലോങ്ങാണ്. ആ പിന്നെ തറവാട്ടിൽ നിക്കുട്ടോ. ആ അങ്ങനെ ആ. ആ അനൊക്കെ ആവുമ്പോ കൊഴപ്പല്ല. മറ്റേത് നമ്മക്കും ഒരെടങ്ങറല്ലേ മക്കളെ കാര്യ ആലോയിക്കുമ്പ
ആ ഓരോ കാര്യം ആലോയിക്കുമ്പളാണ് എടങ്ങേറ് ആ രണ്ടു മാസം വെക്കേഷന്റെ ടൈമില് ലോ ക്കെ.
ക്കെണ് ബുദ്ധിമുട്ട് ലെ? ഞാനീ പറഞ്ഞ പോലെ ഡ്രൈവിങ്ങിന് പോകുമ്പോ മോളെ ഇവിടുന്ന് എന്റെ വീട്ടീക്ക് നടക്കും. അ കുറചൊള്ളു ഓട്ടോർശക്ക് പോവാണെങ്കില് ഒരു അറുപത് രൂപക്ക് അമ്പത് രൂപക്ക്. ഒക്കെ ഉള്ള ഉണ്ട്ട്ട നടന്ന് പോകുമ്പോ ങ്ങനെ എളുപ്പ വയിക്ക് കയറി പോവാണ്ട് ന്നാലും പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം. വട്ന്ന് മോളെ എടുത്തിട്ട് എന്റെ വീട്ടീക്ക് നടക്കും. ന്നിട്ട് അവിടുന്ന് പോണം ഡ്രൈവിങ്ങിന് അങ്ങനെർന്ന്. അ അങ്ങനെന്നു ലെ? ആ. ന്നപ്പ വിളിക്കാട്ടാ, വെച്ചോട്ടേലെ അ ആഹ് ആയിക്കോട്ടെ.